ഹലോ
ഓ
ആ മലയോര പ്രദേശത്ത് താമസിക്കുന്ന ആൾക്കാരല്ലെ
അ ആണ്
മട് ആ ഞാന് എന്താ അപ്പൊ പിന്നെ മഴിം തൊക്കെ കൂടി വരുല്ലേ അപ്പൊ ങ്ങക്ക് ഒരു സംരക്ഷണത്തിന് വേണ്ടീട്ട് നിങ്ങക്ക് താമസിക്കാൻ അല്ലെയ് താമസ സൗകര്യങ്ങളൊക്കെ അവുട്ന്ന് മാറ്റിങ്ങാണ്ട് അമ്മക്ക് ങ്ങട്ട് ഗ്രാമത്തിലേക്ക് മാറ്റാനായിരുന്നു മലയോരത്ത് നിന്ന് കാരണെയ് ഓ എൻ ന്താ കൊർച്ച് മുന്നപ്പോ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഉരുൾപൊട്ടലും മറ്റും
ആ
കണ്ടുകൊണ്ടാണ് പ്പൊ നിങ്ങക്ക് വിൾച്ചത് ഏ അവ്ട്ത്തവസ്ഥാന്നൊന്ന് പർഞ്ഞെരൊ
ശ്വസ കേ ഏ കേന്ദ്രത്തിലേക്ക് മാർണ് പറ്റിയാണൊ നിങ്ങള് സംസാരിക്കുന്നത്
ആ അതെ അതെ അതെന്നെ
ആ അത് ഇപ്പൊ കൊ സീസായിട്ട് വടെ വയങ്കരെ അപകടപീതി തന്നേണ് ഇപ്പോ ഇവടെ മഴ ഉണ്ടായിരുന്നു പക്ഷെ രണ്ടു ദിവസായ്റ്റ് മയ വല്ലാണ്ടങ്ങില്ല ഈ വൈകുന്നേരാവുമ്പൊക്ക ഒരു ചെറിയ മഴക്ക് ക്കാറ് മൂടീറ്റ് പിന്നെ രാത്രിയാണ് മഴ കൂടാറുള്ളത്
ആ അപ്പെയ് എന്താ അത് സം ങ്ങക്ക് വല്ല അപകട സംഭവിക്ക്ണ മുന്ന തന്നെ ഒരു സംരക്ഷണം നൽകണം ന്ന ഉദ്ദേശത്തോടെ ഇപ്പോ എന്താ നിങ്ങക്ക് വിൾച്ചത് കാരണം കൊർച്ച് മുന്നേ ങ്ങനെ കൊറേ അപകടങ്ങള് സംഭവിച്ചിട്ട്ണ്ട് ഉരുൾപൊട്ടലും കുറെക്ക മരണൊക്കെ ഉണ്ടായിണ്
ആ
ത്ര ആൾക്കാരുണ്ട് ഇപ്പോ താമസിക്കണേ
ഇപ്പൊരൂ ഏ പത്ത് വീട് പത്ത് വീടുകളായിട്ടൊരു ഒരു ഒരു മുപ്പതിലേറെ ആളുകുണ്ടാവും
ആ മുപ്പതിലേറെ ആളല്ലേ എത്ര ആളുകൾ കൊഴപ്പില്ല കാരണം എന്താ സംരക്ഷണം നൽകുന്നതാണ് നമ്മുടെ ഉത്തരവാദിത്ത്തമാണ് അതന്ന പ്പൊ വിളിച്ചത് ഇപ്പ നിക്ക് അവിടെ എന്താ ഭക്ഷണത്തിന് ക്ഷാമം അങ്ങനെൊന്നും ഇല്ലല്ലോ
അങ്ങനെൊന്നുല്ല പക്ഷെ ഏ ഞങ്ങളുടെ കുട്ടികൾ ഇവിടെ സ്കൂളിലേക്ക് പോകുമ്പോൾ അതുപോലെ മറ്റ് എവിടേക്കെങ്കിലും ഞങ്ങൾക്ക് ഇതുപോലെ പട്ടണത്തിലേക്ക് പോകേണ്ട ആവശ്യം വന്നാല് ഒരു പ്രയാസമുണ്ട് കാരണം ഞങ്ങൾക്ക് ഇവിടെ ഒരു തോട് വിട്ട് കളക്കണംമ്മടെ പാലം മൂടിയൊക്കാണ് ഇ ഈ വെള്ളം വന്നോണ്ട് മല വെള്ളം വന്നൊണ്ട് പാലം വെള്ളം കൂടിരുരിക്കുകയാണ്
ആ അപ്പൊ അതുകൊണ്ട തന്നെ ഇാ ആ പാലേ ആ പാലം വെള്ളം മൂടി കഴിഞ്ഞാ പാലം എപ്പളാനി പൊട്ടൂന്ന് പറയാൻ പറ്റില്ലല്ലേ അതി എപ്പളാ പൊളിഞ്ഞാടന്ന് പറയാൻ പറ്റൂല
അത്പ്പോ അണിഞ്ഞിട്ടിപ്പോ അഞ്ചോ വർഷ ആയിക്കണ് ന്നാലും അത് ഭയമാണ് എല്ലാവർഷ ഇങ്ങനെ വെള്ളം വന്ന് കൂടി അടിക്കണോണ്ടേ അവിടെ കൊറെ വേസ്റ്റ് ഉണ്ട് മരങ്ങളൊക്കെ വന്നിട്ടെ
ആ കാരണം ഇപ്പൊ ഇനി വെള്ളപ്പോ എല്ലാ വർഷവും വരുന്നുണ്ടെങ്കില് കനെ പൊതിരാൻ സാധ്യതയുണ്ട്
ആ ആ ആ
അപ്പൊ എപ്പളാ പൊളിഞ്ഞാലെ പറയാൻ പറ്റൂ കാരണം നമുക്കൊന്നും പറൻപറ്റില്ലോ മഴൻ്റെ കാര്യല്ലേ കൊറച്ച മുന്നേ തന്നെയാണ് പോ എന്താ നിങ്ങക്ക് അവിടുന്ന് ഇറങ്ങാണെങ്കി മഴേണ് ഇറങ്ങാൻ അത്രയും സൗകര്യായിരുന്നു
ആ ഇന്നലെ ഇവിടെ ഈ പഞ്ചായത്ത് നിന്ന് ആൾക്കർ വന്നിട്ട് ഇവിടെക്കെ പരിശോധിച്ച് നിരീക്ഷിച്ച് പോയിരുന്നു ഈ കാലാവസ്ഥ നിരീശകര് ഒന്ന് നിരിശിച്ചു പോയിരുന്നു അവടെ ഞങ്ങൾക്കൊരു മുന്നറിയിപ്പും നൽകി ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ നിങ്ങള് മാ തയ്യറായിക്കോളൂ അതിനെല്ല സജ്ജ പക്ഷെ ഞങ്ങളിപ്പോ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞൊണ്ട്ങ്ങനെ മാറാനുള്ള ഒരു തയ്യാറൊന്നും നടത്തിട്ടില്ല എന്നാലും ഉ ഇതിപ്പോ അവിടൊക്കെ റെഡി ആയിക്കല്ലേ ആ
ആ അവിടെപ്പൊ റെഡിയിക്കൊണ്ടിരിക്കണ് കാരണം അപ്പ തന്ന പറയാ പിന്നെ അവര്ടയാക്കുന്ന സമയത്തിന അപ്പ തന്നെ വിളിച്ചു കഴിഞ്ഞ വരാലോ അ ഇപ്പ തന്നെ വിളിച്ച്പറഞ്ഞു കഴിഞ്ഞാൽനിങ്ങക്ക് എന്താകുള്ള സാമഗ്രികും സാധന സാമഗ്രികള ഒക്കെ നിക്ക് തയ്യാറാക്കാ റെഡിക്കിവെക്ക ഏ അതാണ് അപ്പ തന്നെ വിളിച്ചത്
ആ പിന്നെ അപ്പാല മൂടി മൂടി വെള്ളം നിറഞ്ഞത് കൊണ്ട് തന്നെ പിന്നെ ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ കൊ കുറച്ച് പ്രയാസ ആക്കാരം അത് മറ്റെന്തേല ഈ കയറൊക്കെ മേല കെട്ടിയിട്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വേറെ മാർഗത്തിലൂടെ കൊണ്ടോണ്ടി വരും
ആ ഞമുക്ക് നാവികസേനയെ കൊണ്ടേ നാവികസേനയെ കൊണ്ട് നമ്മക്ക് എന്ത് ചെയ്യാ ഒരു പാരം പണിയാ ഏ ഇരുമ്പ് കൊണ്ട ഒരു പാലം പണിയയാണെങ്കിൽ അത്ര സുഖാണല്ലോ എന്നാൽക്ക് വല്ല വാഹനങ്ങള് ഉണ്ടെങ്കില് അതും എന്താ അതി കൊണ്ട കൊടന്നാ പോരെ അല്ല ഏറ്റും സുഖല്ലേ ഏ
അത് നല്ലൊരു ആശാണ് അ
കാരണം നമ്മുക്ക് പറാൻ പറ്റില്ലല്ലോ എപ്പളാ പൊട്ടാന്നൊന്നും കാരണം അഞ്ച് വർഷം മുന്നേ പണിതതാണ് ന്ത അത്രയും കാലപ്പഴക്കം ചെന്ന ഒരു എന്താ പാലണത് അപ്പ നമ്മ അത്രയും സൂക് ണ്ട്പ്പ രണ്ട മൂന്ന ദിവസട്ട് ര മൂന്ന് ദിവസമായിട്ട് മഴ കുറവാണ് അപ്പ അത് ആ മഴ കുറവാണ എഴുതി നമ്മള് അത് അത്ര കാര്യത്തി എടുക്കാതിരിക്കാനും പറ്റൂല
ആ അപ്പ മാറാ അല്ലാതെ ഇപ്പ നി വിളിച്ചോണ്ടേ ഞങ്ങളിപ്പോ ഇന്നലെന്ന ഇപ്പോ മറ്റല ഒന്നാ അറിയിച്ചത് ഇതിനെ കുറിച്ചൊന്ന് ന
ആ ആ
പിന്നെ മാത്രല്ല ഞങ്ങളെ ഞങ്ങള കന്നുകാലികളൊക്കെ പ്രശ്നമാണ് ഇത്തരത്തില് പെട്ടെന്നൊക്കെ മാറുമ്പോളേ കന്നുകാലികളും അതുപോലെ കൃഷികളും വാഴ അതുപോലെ കുറച്ച് ഈ കാലത്ത് വിളവെടുക്കേണ്ട കുറച്ച് കൃഷികളൊക്കെ ഉണ്ട് അപ്പൊ കുറച് പേര് ഇവിടെ രണ്ട് ഒരു കുറച്ച് കൃഷിക്കാരായ ഒരു മൂ മൂന്നാല് പേര് ഇവിടെ നിന്നിട്ടെ അല്ലെ ഒരു അഞ്ചു പേരെ നിന്നിട്ട് ബാക്കി കുടുംബങ്ങളെങ്ങക്ക് അടുക്ക് മാറ്റി പാർപ്പിക്കാം
ആഹ അ നല്ലത് എന്നാ പിന്നെ സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും എന്താ അ കൊർച്ച് നാർ നേരത്തെ തന്നെ അവരെങ്ങട്ട് ആക്കണം കാരണം ആ അപകട സമയത്ത് അതി അതിനെ കുറിച്ചും പിന്നെ ന്ന സമയത്തോ നമുക്ക് ഇങ്ങട്ട് ആക്ക കുറച്ച് ബുദ്ധിമുട്ടേക്കരം
ഐഫോണുകളടൻ
നമുക്ക് അത്രയും പെട്ടെന്ന് ഇ ഉണ്ടാക്കണം ഏ മ എന്താ പുരുഷന്മാർക്ക് കുഴപ്പമില്ല ആഹ
രണ്ട് ഗർഭിണി ഗർഭിണികൾ ഉണ്ടായിരുന്നു അവരപ്പോ ഇ മാറ്റി മാറ്റി അവിടെ അടുത്ത കുടുംബക്കാരുടെ വീട്ടിലേക്ക് അങ്ങട്ട് അങ്ങാടിയിലേക്ക് ത്തുള്ള പ്രദേശത്തേക്ക് വീട്ട് മാറിയിരിക്കുന്നു
ആ ആ അതായിട്ട നല്ല കാര്യായിപ്പോ ക അതുകൊണ്ട് എന്താ അവരെ നോക്കേണ്ട ആവശ്യമ ഇല്ലല്ലോ അല്ലെങ്കിൽ അവർക്ക് എപ്പഴ വേദനളകുക ഇടെ എന്താ എന്താ ഗർഭ സമയം എപ്പള ആവാന്ന് പറയാൻ പറ്റൂില്ലല്ലോ ഏ അപ്പൊ പിന്നെ എന്താ നമുക്ക്ന്നാ ആ നിങ്ങളെ കന്നുകാലികളെയും അതുപോലെ തന്നെ സ്ത്രീകളെയും എന്താ കുട്ടികളൊക്കെ എന്ത് ചെയ്യണം ഇത്രയും പെട്ടെന്ന് ന ഇങ്ങിട്ട് മാറ്റണം
ആഹ അതിനുള്ള തയ്യാറെപ്പ ഞങ്ങള് നടത്തിക്കൊണ്ടിക്കാണ് ഇപ്പോ
കാരണം അതിന് കുറച്ച് കഴിഞ്ഞാല് ഭക്ഷണം കിട്ടാതാവും. കാരണം മഴ കൂടി കഴിഞ്ഞാല് വെള്ളം കിട്ട കട്ടാനും കുറവേക്കണം. അതുപോലെ തന്ന ഭഷണത്തിനും കുറവേക്കണം. അപ്പൊ അതൊരു ബുദ്ധിമുട്ടേക്കരം. അപ്പൊ അതൊക്കെ എന്താ കുറയുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇങ്ങോട്ട് മാറാണെങ്കി ഇലൊക്കെ അയിൽ തയ്യാറാക്കാം.
ആഹ്
വല ആളുകളി ഇപ്പോ ഇങ്ങനെ മാറടത്തിരിക്ക കാരണം മഴ ഇപ്പോ കുറച്ച് മഴ നിന്നെിലും ഇനിയൊരു മഴ നല്ലൊരു മഴ വരാൻ സാധ്യതയണ്ട്. അതിന് മുന്നൊരുക്കത്തിലാണ് എല്ലാരും ഇപ്പോം.
അല്ല ഇതിപ്പോ ഈ സ്കൂൾ ഒക്കെ ഉള്ള സമയ ആയത കൊണ്ട് തന്നെ ഇപ്പൊ എവിടെേ ഇത് കേന്ദ്ര ല്ലേ സ്കൂ
അത്ങ്ങളെ കുട്ടികളൊക്കെ ഇപ്പോ എന്താ ആ അപ്പൊ അത ഇപ്പോ നമുക്ക് വേണെങ്കി ഇപ്പൊ സ്കൂളിലൊക്കെ നമ്മൾ ഇത്ണ്ടാവ വിദേശ ക്യാമ്പ് അപ്പൊ പിന്നെ സ്കൂളും നടക്കൂല ഏ സ്കൂള എന്താ സ്കൂള് എന്താ നടത്തിപ്പിലാവൂല ഇല്ലല്ല വിദ്യാലയത്ത് പറ്റൂല. ആ
ആഹ്
ആ അപ്പൊ വിദ്യാലയത്തിലായിരിക്കും നമ്മള് ദുരിതാശ്വാസിക്ക്പ നമ്മള് എന്താ ദുരിതാശ്വാസം എന്താ വീട് നിർമ്മിക്ക നമ്മള് ഉദ്ദേശിച്ക്ക്ണ്. അതുകൊണ്ട് തന്നെ എ ചെയ്യണം എന്താ വിദ്യാലയങ്ങള് തുറക്കാൻ സാധ്യത വളരെ കുറവാണ്.
ആഹ് പിന്നെ ഒരു കാര്യം കളിക്കണണ്ട ഞങ്ങള് കന്നി പ്ര്രാവശ്യ അതേപോലെ മഴ വേനൽക്കാലത്ത് മഴ കൂടിയപ്പോ ഇതേപൊലെ ഞങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അത് നമ്മുടെ പഞ്ചായത്ത് ത്ത് വിദ്യാലയത്തിലായിരുന്നു പഞ്ചായത്ത് വിദ്യാലയത്തിൽ പക്ഷെ അവിടെ കുറച്ചൊരു അടിസ് സ്ഥാന സൗകര്യങ്ങള് കുറവുണ്ടായിരുന്നു
ആ എന്ത് അടിസ്ഥാന സൗകര്യം കുറവുണ്ടായി നമക്ക് നിക
കക്കൂസ് അതുപോലത്തെ പിന്നെ അതുപോലെ വെച്ചുണ്ടാക്കാന് അന്നൊരു ഷീറ്റ് കെട്ടിട്ടായിരുന്നു നമ്മള് ഭക്ഷണൊക്കെ പാകം ചെയ്തി ഇരുന്നത്
ആ ഇന്ന് ആ ഇന്നിപ്പോ നമുക്ക് ഇനി എന്ത് ചെയ്യ കാരണം വിദ്യാലയം ആയോണ്ട് അവിടെ കുട്ട് കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കുന്ന ഭക്ഷണശാല ഉണ്ടല്ലോ ഏ അതുണ്ടായോണ്ട് നമ ക്കവിടുന്ന് ഭക്ഷണം ഉണ്ടാക്കാം കാരണം ആ ക്യാ ആ എന്താ ദുരിതാശ്വാസ എന്താ വീടി ആ സ്ഥല ത്തുള്ള എല്ലാവർക്കുംപാടെ ഒറ്റ വട്ടക്കര ഭക്ഷണം ഉണ്ടാക്കുക പിന്നെ അവിടെ ഉണ്ടാക്കുകാണെങ്കി
ആ അത്ര സൗകര്യമുണ്ടെ പിന്നെ കൊഴപ്പില്ല കഴിഞ്ഞ പ്രാവശ്യം പായ വലിച്ചു കെട്ടിയോണ്ട് ഭക്ഷണം ഉണ്ടാക്കിയപ്പോ ഇതേപോലെ രാത്രിയാകുമ്പോൾ ഭയങ്കര മഴയായതു കൊണ്ട് നേരംവെളുക്കുമ്പോ പുലർച്ചയാകുമ്പോഴേക്കും ആകെ അവിടെയും വെള്ളം വന്ന് അടുപ്പെല്ലാം ഉം ഇല്ലാതാവുവായിരുന്നു. പിന്നെ ഇങ്ങനൊരു സൗകര്യം ഉണ്ടാവുമ്പോ അത് നല്ലതാണ്
ആ അതുകൊണ്ട് തന്നെ ഞങ്ങള് എന്താ പറഞ്ഞു കേട്ടിരുന്നു ഇങ്ങനെ പ്രശ്നങ്ങക്കെ ഉണ്ടായിരുന്നു എന്ന് ഏ അതാ പിന്നെ ഞങ്ങൾ അന്നരെ പറഞ്ഞത് കാരണം എന്താ പിന്നെ ഇവിടെ എന്താ കക്കൂസിന്റെ സൗകര്യം ഇവിടുണ്ട് ഏ കാരണം എന്താ സ്കൂൾ എൻറ് വിദ്യാലയമാണ്ട് എത്രയും കുട്ടികളുണ്ടല്ലോ അപ്പൊ അതിനനുസരിച്ചുള്ള ക ക്കൂസുകൾ നിർമ്മിക്കുന്നുണ്ട് ഏ നമുക്ക് എന്താ എന്താ ശുദ്ധിയാ വാനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ഉണ്ട് ഭക്ഷണം പിന്നെ മറ്റും ഞങ്ങൾ തന്നെ
ആ എ ഈ ഭക്ഷ ഭക്ഷണത്തിലുള്ള വസ്തുക്കളൊക്കെ നിങ്ങളവിടെ സജ്ജമാക്കിയിരിക്കില്ലേ?
ആ എല്ലാം അങ്ങ് സജ്ജമാക്കിയിട്ടുണ്ട് നിങ്ങൾ അതിനൊന്നും എന്താ ബേജരാവേണ്ടാവശ്യമൊന്നുമില്ല പേടിക്ക ണ്ട ആവശ്യല്ല അപ്പൊ പിന്നെ എന്ത് ചെയ്യണം നിങ്ങള് എന്താ നിങ്ങള് അവിടെ ഉള്ള ആളുകളൊക്കെ ഒന്ന് പറഞ്ഞങ്ങാണ്ട് മനസ്സിലാക്കണം ചില ആളുകള് അവിടെ അവരുടെ സ്ഥലം വിട്ടു വരാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടാവും എ അവിടൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരെയും നിങ്ങളെ കൂടെ കൂട്ടാൻ ശ്രമിക്കണം ഏ ഒരു അപട അപകടം വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ
ആ നമ്മള് ഭരണാധികാരികളോട് കുറച്ച് ധനസഹായം ആവശ്യപ്പെട്ടിരുന്നു അതിനെ കുറിച്ച് എന്തെ ലും വിവരം
അ ധനസഹായംമെല്ലാം ഉണ്ട്. അതൊക്ക നമുക്ക് റെഡിയാക്കാം. ഇപ്പൊ എന്താ നമ്മുടെ രക്ഷപ്പ് എന്താണ് നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. അപ്പൊ അതിന് വേണ്ടിട്ട് എന്താ നമ്മള് ആണ് നമ്മളിപ്പോ അവിടുന്ന് നിങ്ങള ഇങ്ങോട്ട് മാറ്റി പാർപ്പിക്കണന്ന് ഉദ്ദേശിക്കുന്നതും ഏ അപ്പൊ നിങ്ങള് അതിന് വേണ്ടി തയ്യാറാവണം അതിനെന്തൊക്കെ എന്താ നിങ്ങ എന്ത് സൗകര്യവേണേൽ നിങ്ങക്ക് അറിയിക്കാം. ഏ പാലം വേണേൽ നമുക്ക് പുതുതായി പണിയാം. അവിടെ വേറെ ഇരുമ്പൊണ്ട് അ ഏ എന്താ
ആ അപ്പോ അപ്പൊന്ന് ഞങ്ങള് രണ്ടു ദിവസം കൊണ്ട് നിങ്ങള് ആ നിങ്ങൾക്ക് നിരീക്ഷിക്കാൻ വരുന്ന അനുസരിച്ച് ഞങ്ങൾ സജ്ജമാ മറ്റു കാര്യങ്ങളൊക്കെ ശരിയാണ് ഇപ്പ കുടുംബങ്ങളൊക്കെ തയ്യാറായി കൊണ്ടിക്കുകയാണ് പലായനത്തിനുള്ള ആ